ഹലോ കേൾക്കുന്നുണ്ട് അങ്ങോട്ട് കേൾക്കുന്നില്ലേ ഹലോ ഹലോ കേക്കാനില്ല
കേക്കുന്നുണ്ടോ നിനക്ക്
ഹലോ
കേക്കുന്ന്ണ്ടോ പണിയൊക്കെ കയിഞ്ഞോ
ഉം സുഖം ആഹ് പണിയൊക്കെ കഴിനു ഉം അടു- ത്തു പണി കഴിഞ്ഞില്ലേ ആഹ്
ഓ ഓ കയിഞ്ഞില്ല ഏഹ്
ആഹ്
ആ മയങ്ങണ്ട് പിന്നെ ലീവല്ലെ എല്ലാർക്കും
ഉം എങ്ങനെ
അത് ചെറുതായിട്ടുണ്ട് അതെല്ലാം ഇന്നെല്ലാർക്കും ലീവ
ഏ ആഹ് അതെ അതെ ലീവാണ്.
ആ രാവിൽത്തെ ഭഷൺത്തിന്റെ ഉ ണ്ടാവുലല്ലോ അയിനൊണ്ട്.
ഉം ഏ നോമ്പല്ലേ?
ഉം എന്താ പ പണി ജോലിക്ക് പോവ്ണ്ട്?
ഇല്ലല്ലാ പഠിക്ക.
ഉം ഉം.
നിങ്ങളോ?
ഞാന് നഴ്സിങ്ങിന് ആ ഞാൻ നേഴ്സിങ്ങിന് പോണ്ട് ഇപ്പോ
ഏ
ഒരു കൊല്ലാവാനായി
അ
എന്താണ് വീട്ടിലാരൊക്കെ എല്ലരുണ്ടോ
ആഹ് എല്ലാരുണ്ട് വീട്ടില് എല്ലാരുണ്ട്
ഉം മക്കളൊക്കെ ഉം ഓ ഇന്ന്ന്നലേണ്ട് ഇല്ലല്ലേ
ഉം ഉം
ഏഹ് നോക്ക്ന്ന്ണ്ടോ
ല്ല ഒർപ്പിച്ചിട്ട്ക്ക്ണേ
ഏഹ്
കയിഞ്ഞിട്ടില്ലന്നുള്ളൂ
ഏഹ് അതടുത്തന്നെ ആയിരിക്ക്ലേ
ആഹ് ഡിസംബറില് പറഞ്ഞച്ചിട്ട്ണ്ട് കല്യാണം
ഏഹ് ഏഹ് അപ്പ നൂപ്പർ എന്താ ചെയ്യുന്നേ ഗൾഫിലാണ് എവിടെ ഇവിട തന്നേ ഏഹ്
ആ നമ്മടെ അടുത്തന്നേണ്
എ ഏ ഇങ്ങളെത്രാളാ
ഞങ്ങള് മൂന്നാളാ
ഉം ക്കെ അനിയത്ത്യേളോ അല്ലെങ്കില് എത്ത്യേളോ അങ്ങ ആൺകുട്ട്യേളുണ്ടോ
ആ കാക്കുണ്ട് പിന്നെ രണ്ടാമത് ഞാന് പിന്നെ അനിയ്ത്തി
ഉം ഉം ഉ അനിയത്തി ചെറ്തായിരിക്കൂലേ
അ ആ അ ഒരു പന്ത്രണ്ട് വയ്സ്സായിക്കിണ്
ഉം പ്രേമക്കല്ലി
ആഹ് ഇണ്ട് ഇണ്ട്
ആഹ പിന്നെ എന്തൊക്കേണ് ഇന്ന് പിന്നെ ലീവ് കിട്ട്യേക്ക്യുലെ
എ ആ ഇന്ന് ലീവാണ്
ഉം എന്നുണ്ടാവോ അപ്പൊ ക്ളാസൊക്കെ
ആഹ് ക്ലാസ് എന്നുണ്ട് ലീവില്ല രണ്ടാം ശനി മാത്രേ ലീവുള്ളു
ഏഹ് രാവിലെ പത്ത് മണിക്കൊക്കെ തുടങ്ങീട്ട് വൈകുന്നേരം വരെ ഉണ്ടാവും. അപ്പൊ അത്
ആ മൂന്നര വരെ
ഉം അങ്ങനൊക്കേണ് ഇനി വൈന്നേരത്തേക്ക്ള്ള പണിയാണ്
ഉം വൈന്നേരത്തിന് ഇണ്ടാക്കണം
ഉം വൈന്നേരൊക്കാവുംബാണല്ലോ പണി തൊടങ്ങ
ആഹ് അതെ അതെ ഇങ്ങൾ ജി ജോയിൻ ചെയ്തിട്ട് കൊറേയായോ
ആ അറുമാസം കയ്ഞ്ഞ്
ഉം
രണ്ടും കൂടിയാണ് ട്രെയിനിങ്ങും
അങ്ങനെ പറഞ്ഞാല്
ോടിയാണ്ന്ന്റിയ ഓരോ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലന്ന ഇവിടെ
മലബാറല്ലേ കേട്ടിന്നോ
ആഹ കേട്ടിട്ടുണ്ട്
ആ ആ അവിടെന്ന് ഒ അക്കാഡമിയിലാണ് പഠിച്ചത് ഓരോ ഹോസ്പിറ്റലിൽ തന്നെ അടെ അടുത്ത് തന്നെ എണ്ടോ അടുത്തടുത്ത തന്നെ
ഉം ഉം ഇന്ന് ലീവ് ആയിരിക്കല്ലേ
ആഹ് ആഹ് എന്ന ലീവാണ്
ആഹ
നാളെ നൈറ്റ് ഇണ്ട നൈറ്റ് കേറ ആ് നാളെ നൈറ്റ് ആണ്
അങ്ങനെ ഒരു ഒരാഴ്ച നായിറ്റ ഒരാഴ്ച്ച പകല അങ്ങനൊയിരിക്കല്ലേ
ആ ആഹ അങ്ങനെ ഉണ്ടാവേ അങ്ങനെ നമ്മുക്ക് ഇതുപോലെ എടുക്കാ വേണെങ്കില് മൂന്ന് ദിവസം അങ്ങനെ ആക്കുകയും ചെയ്യവാണെങ്കില് ഒതാഴ്ചറള് ഏറ്റ് വേണ്ടന്നുണ്ടെങ്കിൽ ആഹ ഇഷ്ടംപോലെ ചെയ്യ
ഉം
പിന്നെ ആരത് ഇണ്ടല്ലോ
ഉം
ആ അങ്ങനെയൊക്കെയാണ് ഇ എന്താ ഇീ വേണൊന്നുമില്ല ഇീ വൈകുന്നേരം വരെങ്ങനെ ഇരിക്ക കരെ
ആഹ ഇനി വൈകുന്നേരം വലിയ ഒരു പണിയില്ല
ആഹ ഭയ കൊണ്ട അത് ഇണ്ടാവല്ലോ ആ പിിച്ചപ്പ വേണം അനിയത്തിീ പിടിച്ചിുണ്ടാവലേ ആഹ ഒരു മൂന്ണ്ട്
ആഹ
ആ നാം ക്ലാസ്ല്ലേ
ആഹ ഒന്നാ കാസിലാം
ആഹ ആഹ
ഉം
അങ്ങനെയൊക്കെയെ അടെ ഭർത്താവിന്റെ വീട്ടിലാരൊക്കെക്കെ എല്ലാവരും ഉണ്ടോ
ആഹ അട മൂന്ന് അമക്കലാം
ഏ മൂന്നാാംകുട്ടികള വെങ്ങമാരില്ലല്ലേ ഇത് മൂത്തളാല്ലേ
ഏയ് രണ്ടാമത്തേൻ
ഉ മൂത്ത കല്യാണൊക്കെ കഴിഞ്ഞ ഇട തന്നെ േ വീട്ടിൽ തന്നൊയിക്കും ഉ
അനൊക്കെയാണ് ഇതെന്താ കോ നിങ്ങക്ക് കൊഴച്ച് ഇതായാല് ആ ജോലിക്കൊക്കെ അവിടെ കിട്ടുവോ അല്ലെങ്കിൽ നിങ്ങള് നിങ്ങന്നെ ശ്രമിക്കേണ്ടി വരൂല്ലേ
ഏ ഓരെണ്ണ ആക്കി തരും ജോലിക്ക് ഉ
അവിടെ ഒതിൽ തന്നെ ഇക്കല്ലോ
ഉം ആ ആ അവിടെ കുറെ സെന്റുകൾ ഉണ്ട് പോലെ സെന്റർ തന്നെ അല്ലെങ്കിൽ വേറെ എവിടുക്കെങ്കിലൊക്കെ ആക്കി തരും
ആഹ ആ വേറെന്താ
ൻ്റാടൊല്ലാർക്കും സുഖല്ലേ
ആ ഉം വേ ഉമ്മ മാത്ര ത്രള്ളൂ ഭർത്താവിന്ന് ഉം ഇപ്പ മരിച്ചതാണ്
ഏ പ്പടെ ഹസ്ബൻ്റിന്റെ വീട്ടിലാ
ആ ആ അവിടാള്ളത്
ഓ
ലീവിന് പോവുംങ്ങനെ മക്കൊക്കെ മോന്ലീവാവുമ്പോ പോവും
ഉം ഹസ്ബൻ്റ് നാട്ടിലല്ലാ
അല്ല ഗൾഫിലാ
ആ ഓക്കെ
രണ്ട്കൊല്ലായി പോയിട്ട്
ആ രണ്ടല്ലൊക്കായൊ ഉം ആ ചെര്നില്ലേ
ഏ
നാട്ട്ക്ക് വര്ണ്ല്ലേ ചോയ്ക്ക
അടുത്തമാസം വരുംന്നൊക്കെ പറയ്ണ്ട് ഒറപ്പില്ലൃ ഓൽക്കങ്ങനെ ലീവ്കിട്ട് ട്ടൂല ഓര് ഓഫീസിലാണ് അപ്പൊ കമ്പ്യൂട്ട്റിന്റെ ഇല്ല ആളെ ആള് കേറാൻ വേറെണ്ടാവുലല്ലോ ഓരെ പകരം കേറാൻ ആരുണ്ടാവാത്തെങ്ങൊണ്ട് അതണ്ട് ആ അതാണ് ഞിയ് വന്നാൽ അതന്നെ ഒരു മാസണ്ടാവുള്ളൂ കിട്ടൊള്ളൂ അത്രേള്ളൂ രണ്ട് വർഷായാലും അങ്ങനെ കിട്ടൊള്ളൂ ഓൽക്ക്
ഉം
വന്നാവന്നു അത്രേള്ളു
അപൊറ്പ്പില്ല അടുത്തമാസം വരുന്ന്
ആ പറയ്ണ് കൊറേ കാലായി അടുത്താസം അടുത്താസ എന്നറീണ്
ഉം
വന്നൈഞാ പിന്നെ ഒരുമാസ ഇവിടെത്തലും കയ്യലും കയ്യും അതിനും ഇതിനും പോയികയിഞ്ഞ്
ആ ഒരുമാസേ ലീവ്ണ്ടാവൊള്ളൂ
ആ ഒരു മാസേണ്ടാവൊള്ളു
ഉം
അതുകൊണ്ട് പിന്നെ വന്നിട്ട് കാര്യല്ലൃന്നറ്ഞ്ഞ്പോയി ഹാ അവനുണ്ടായിങ്ങൊണ്ട് മോനെ കാണാനേ കൊണ്ട് വരൈകും
ആ
മോനെ കണ്ടില്ലങ്ങനെ ഇതില് കണ്ടിട്ടേള്ളല്ലോ ഫോണിലൊക്കെ കണ്ടിക്ണ് നേച്ച്ണാത്തേൻകൊണ്ട്
ന്ന്ന്ന് ക്ലാസ്ണ്ടോ
ഇല്ലേ ഇന്ന് ലീവാണ് അതാ കളിക്ക്ന്ന് വിടെ താഴെള്ള കുട്ടികളുണ്ട് അപ് പ്പോരെകൂടെ
ആ എല്ലാരുടെ കളിക്കായിരിക്ക്ല്ലേ
ആ ആ ല്ലാരുംകളീലാണ് ലീവള്ളസം ങ്ങനെ തൊ തൊടങ്ങും അങ്ങനവിടെ പോവേയില്ല പൊറത്തേക്കൊന്നും
ആ സ്സ്കൂളൊക്കെടെടുത്തന്നെ
ഇല്ലാ ബസ്സിന് പോണം സ്കൂൾ ബസ്സിന് കൊറ്ച്ചുദൂര അങ്ങനെപോണം
ഉം മഴ എന്താ അവിടെ
ഇന്ന ഇല്ല മയക്കാർ ഇങ്ങനെ വന്നോണ്ടൊക്കെണ്ട്
ആ മട വായച്ചാറുണ്ട്
ആഹ
ഉ
അലക്കലൊക്കെ കഴിഞ്ഞാരിക്കുല്ലേ? ല്ക്കല് തൊട്ക്കലൊക്കെ കഴിഞ്ഞേ ക്കുല്ലേ? ആഹ്.
ഇഞ്ഞ് വൈകുന്നേര്ത്തിന് ഇണ്ടാക്കാണ്ട്.
ആഹ് ആഹ് എന്തേങ്കിലും സ്പെഷ്യലൊക്കെണ്ടാക്കോ?
ഇൽ നോക്കട്ടെ.
ഉം ആര ഇമ്മന്നെ എയ്ക്കുലേ ഇണ്ടാക്കലൊക്കെ?
ഏഹ് അങ്ങനെന്നുംല്ല. രണ്ടാളും കൂടി അങ്ങനെ സഹായിച്ച്ണ്ടാക്ക
ഉം. സ്പെഷ്യലൊക്കെ പത്തിരി ഒക്കെ ഇണ്ടാക്കേണ്ടിരൂല്ലേ ഇങ്ങക്ക് ആടെ?
അങ്ങനൊന്നുല്ല. എന്തായലും മതി. ഇന്നലെ പ്പൊ ബിരിയാണി വെച്ചു.
ഞങ്ങളും മരിയാണന്നെ
ഉം. ഉം
വർത്താനം വേറെന്താണ് നീയന്നോല്ലെ ഒരു വെരൽണ്ടോ കാണാൻ വെരൽണ്ടോ?
ആഹ് എടക് ങ്ങനെ എപ്പളേങ്കിലൊക്കെ
ഏഹ് ഉം പുൊറത്തൊന്നും പോവല്ലേ ഉണ്ടാവും ചോയ്
പൊർത് ആഹ് പോക്കൊക്കെണ്ട്
ഉം അതന്തെ ഇങ്ങനെ നീ ഇങ്ങനെ ക്ലാ ക്ലാസ് ണ്ടായിൻ കൊണ്ടാ നീറ്റിട്ടത്. അല്ലെങ്കില് അവര് ഒരാരൊക് ന്ക്കാഹ് യ്ചിട്ട്
എങ് എങ്ങനെ
എല്ല കെ നിക്കാഹ് യ്ചി നീട്ടിട്ട് എന്താന്ന്വെച്ചതോ കൊ റായോ നിക്കാഹ് ഴിഞ്ഞിട്ട്?
ഏഹ് ഇല്ല കൊറേന്നായിട്ടില്ല ഒരു രണ്ട് മൂന്ന് മാസായ്റ്റൊള്ളു
ഉം ഉം ക്രിസ്മസ് ലീവിന് ഇതാക്കാ ച്ചിണ്ടാവ് ലേ
ആഹ് ഇപ്പക്ക് ലീവ് ല്യ അപ്പൊ ഇപ്പ പെട്ടെന്ന് വന്നതായിരുന്നു.
ആഹ് ആഹ് അങ്ങനെ ആയ്ഗരിക്കില്ലേ അഹ് വേരാണ്.
ആഹ്
ഞാ കൊർച്ചയ്ഞ് വിളിക്ക ഞാന് മോന് വന്നേണ്.
ആഹ് ആഹ് ഓ
രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുക
ആഹ് കുട്ടിക്ക് ഉണ്ടായേക്കണ് എന്നിട്ട് ഫുഡൊക്കെ
ഓ ഓ ഓ അതൊക്കെ എന്തായാലും ഉണ്ടാക്കണം എന്നാ ശരിയേ
ആ ഓക്കെ
ആഹ്